ഹലോ
തെരക്ക അല്ല വർക്കെയ്യ
ചായൊട്ച്ചൊടി
ചായുട് ച്ച് ചായുട്ച്ച് നീ ചായോട് ച്ചോ
ഉം ഞാൻ ചായ കുടിച്ചോണ്ടിരിക്ക
മമ്മിക്ക് എങ്ങനെയുണ്ട് പനി കൊർഞ്ഞോ
ശർദിയേച്ചി
ന്നട്ട്
ഇന്ന് മന്ന് രാവിലെ അഞ്ച മണിയൊട്ട് ഭയങ്കര ശഛർധിയായിരുന്നു
എന്നിട്ട്
എന്നട്ട് കുത്തിരിപ്പാണ്
ഉം ഹോസ് പിറ്റലി പോവാം പറ ന്ന
ഈ മഴയത്തേച്ച് എനിക്ക് പേടിയാ
ഉം ശർദക്ക് ഇപ്പെന്നാ ചെയ്യാന്നാ ച്ചിരി അയമോദകം വല്ലൊ ഒണ്ടെങ്കി ച്ചിരി അയമോദകം വ
മില് പോവാൻ പാടെ
മ്
ആഹ്
നിങ്ങളെപ്പഴാ പോവുന്നെ നിങ്ങളിന്ന് പോവുന്നുണ്ടോ
ആഹ് ചോപ്പാ എട്ത്തതെയ്
മ്ഹ്
പത്തിന്റെ വണ്ടിക്ക്യോ ഒമ്പതേക്കാല് എട്ടേ മുക്കലായടീ
നീ പോയിട്ട് എന്ന് വരും
ഞാന് രണ്ടൂസം കഴിഞ്ഞിട്ടിങ്ങ് വരും മമ്മിക്ക് രണ്ടോസം ഇവിടെ വന്ന് നിക്കോ
മ്ഹ്
രണ്ടോസം മമ്മിടെ കൂടെ വന്ന് നിക്കോന്ന്
നോക്കാ ഇന്നെ വൈകി ട്ടാണെങ്കിലും പൊക്കോളാ ഉം
എല്ലരും എന്തേ
ഇവട് ടെണ്ട് മഴ പെയ്തൊ അവടെ
ഏഹ്
മഴ പെയ്തോ
ഓ ഇത് വരെ മഴ പെയ്തിൻ അവിടെ മഴ പെയ്തില്ലെ
മ് ഇവിടേം മഴ പെയ്തു എങ്ങനെ ഇണ്ടായിര്ന്നു മഴ
മഴ കൊള്ളാമായിര്ന്നു പിന്നെ വെല്യേ മഴയൊന്നുല്ല ചുമ്മ ചാറ്റ മഴ മാത്രേ ഉള്ളൂ അവടെയോ
അത്യാവശ്യം നല്ല
ആ ഇവെടെ ഭയങ്കര കാറ്റാ അവടെ കാറ്റ്ണ്ടോ
മ് ചെർതായ്ട്ട്
ഏ
ചെറുതായിട്ട് കാ
ഏഹ് ചെറുതായിട്ടൊക്കെ ഇവിടെ ഇല്ല നല്ല കാറ്റാ ഭയങ്കര കാറ്റാ കൊടുങ്കാറ്റൊന്നുല്ല
വേറെന്താ ഉണ്ട്
വേറെ
കാപ്പിക്കെന്നാ
കാപ്പിക്ക ജോ ഇന്നലത്തെ ചോറും ബീഫ് കറിയും ഉണ്ട് ഉ മീൻ വേണോങ്കി വർക്കാം ചമ്മന്തിയും ഞാൻ ഉണ്ടാക്കിയ പയറും നല്ല ഉപ്പുള്ള പയറ തോരനും ഉ
ഉം ഉപ്പി കുളിപ്പിക്കുവായിരുന്നോ
അത് എന്നെ ആദ്യം കുറച്ച് ഉപ്പി ട്ടു അപ്പം ഒട്ടും ഉപ്പില്ലായിരുന്നു ഞാൻ നേരത്തെ ഇവിടെ തോരൻ ഇല്ലാത്തോ ഉപ്പല്ലേന്ന് ഓർത്തു ഒരു സ്പൂൺ അങ്ങ് വാരി ഇട്ടു
ഉം
ആഹ് അപ്പ് ഇങ്ങനെ ഉപ്പ് കൂടിപ്പോയി എന്നെ ചെയ്യ്
ഏഹ്
ഉപ്പ് കൂടി പോയി എന്നാ ചെയ്യനാണ് അത്
ഉം ഉപ്പൊക്കെ കൂടാണ്ട് നോക്ക എന്നല് ഒരു സ്പൂൺ കോഴ ഇട്ടന്നീ ഇറങ്ങ
ഉ എന്നെ ചെയ്യാന ഇവിടെ സാധാരണ ഉറയില്ലാത്ത ഉപ്പല്ലേ വാങ്ങിക്കുന്നേ ആ ഒരു ഓർമ്മൽങ്ങ ഇട്ടത
മ്
പക്ഷെ എന്നെ ചതിച്ച കൊറെേള്ള ഉപ്പായിരുന്നുത്
ഉം ഇപ്പ മനസിലായില്ലേ ഉപ്പിനും പറയണ്ടെന്ന്
ആഹ നേരത്തെ എന്തായാലും ഇട്ടാലും ഉപ്പ് പോയില്ലായിരുന്നേ പക്ഷെ ഇപ്പം കൊറച്ചിട്ടാലും ഭയങ്കര ഉപ്പാ
ആ
ജീൻസിന്റെ കൂടെ ആരാ ജിമുക്ക ഇടുന്നത് ഇതെപ്പം
പിന്നെ
ചേട്ടായി എന്തിയേ
ഇവിടൊണ്ട്
ജോലിക്ക് പോയില്ലേ
പോകാൻ തുടങ്ങുന്നു
ഉം
ഉം
മമ്മിയും പപ്പയും പോയോ
ഉം പോയി എന്നാ പിന്നെ
ഉം
വേറെന്താ
ഏ ഇതന്താ റേഞ്ച് കട്ടായി കട്ട് ട്ടായി പോന്നെ
അത് ഈ ആപ്പിന്റെ ആടി
ഉ അല്ല നമ്മൾ നമ്മുടെ വിശേഷല്ലേ പറയുന്നത് വിളിക്കുന്നെ നോർമൽ കോൾ വിളിക്കു ഏ
വേറെ എന്തേലും പറയടി വേറെന്തേലും പറ
എങ്ങനെ വേറെ ഞങ്ങൾ അടിമാലിക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങടെ സ്വപ്ന സാബല്യത്തിലേക്ക് ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ് ആരോടും പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയല്ല് അതെ
അടിമാലി ചെന്നിട്ട്
അടിമാലി ചെന്നിട്ട് ഞങ്ങൾ കല്യാണം കഴി ക്കും ഞങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യും
ഊം രജിസ്റ്റർ ചെയ്തിട്ട്
രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങള് കല്യാണം കഴിച്ചാ ഞങ്ങള് പിന്നെ പിള്ളാരെ ദത്തെടുക്കും എനക്ക് പ്രസവിക്കാൻ പറ്റില്ലല്ലോ പ്രസവിച്ച് സൗന്ദ ര്യം മൊത്തം പോവും
ഒഹോ അല്ലേ അങ്ങ് കൊ - അങ്ങ് വിലിച്ച് കെടക്കുവാ അല്ലേ അങ്ങ് ഒലിച്ചു കെടക്കുവാന്ന് സൗന്ദ-
ആ ആ ഒളിച്ച് ഒളിച്ച് നടക്കുന്നത് യെന്ന് - പോ ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങള് പ്രസവിക്കുന്നില്ല അല്ലാതെ അങ്ങ് കഴിച്ചു
ഉം
പിന്നെ ഞങ്ങൾ രണ്ടുപേരും ശ്രമിച്ച ഇത് പറ്റൂ ഇല്ല
ഓ എൻ്റെ ഈശ്വര അത്രക്കക്ക്‌ ഒന്നും ചിന്തിക്കാത
അത്രക്ക്‌ ഒന്നും വേണ്ട
ഉം
ഉം പിന്നെ
ഞാൻ ഇവിടെ മോഹം പോലും കഴികിട്ടില്ല അറിയാമോ
എപ്പോഴാ എണീറ്റേ രണ്ടും
ഏഴ് ഏഴരല്ലേ ഏഴര എട്ട് മണി എട്ടര യൊക്കെ യായി എട്ട് മണി ഇന്നെട്ട് എട്ട് മണിക്ക് നീ ചായ കുടിച്ചല്ലോ. അ ഏഴര ഇന്നല ഇവിടെ ആട്ടുംപാലായിരുന്നു അവിടെ പശും പാലായിരുന്നോ?
ഏടെ പോയോ എടുത്തോണ്ട് പൊ പൊളിക്ക് ബക്കറ്റ് എടുത്തോണ്ട് ഹലോ
ആട്ടുംപാലായിരുന്നു അവിടെ പശുവുംപാലായിരുന്നോ
അത് ഇവിടെ കോഴീടെ വാല്
ആഹ് കോയീടെ
അവിടെ വെക്ക് ആൽബിച്ചാ എടുത്തോണ്ട് വരാം
കോഴിപ്പാല് എങ്ങനെയ വെളുത്താണോ ഇരിക്കുന്നെ അതോ
അർജൻ മൂട് പോലെ
എ എന്നാ
അതിന്റെ മൂട് പോലെ ഇരിക്കും
ഓ ഓ പോപ്പാലായിരുന്നോ?
ആഹ് റയിൻ ബോ പാല്. വേറെന്തായി?
ഏഹ്
ഹലോ
വേറെ ഞാനിപ്പോൾ ഞാനിപ്പോൾ തുണിയിടുകയാണ്. ഞാൻ ഇനി മുടി ചീകാ എട്ട് മണിക്കിട്ട ചായ ഇപ്പോഴും ഇതുപടി തന്നെ ഇരിക്കുന്നു. അതും കുടിക്കണം.
കൊളളാം. ഉ
ഉം ഏ എന്നടി
പ്പഴ
ഒന്നും കേക്കത്തില്ല
എടി ബസ്സ് എപ്പഴാന്ന്
രീ ഞങ്ങളൊരിത് വെച്ച് ഞങ്ങക്ക് ഒമ്പതേകാൽന്റെ ബസ്സ്ന് പോകണംന്നാണ് ആഗ്രഹം പക്ഷേ ഇപ്പൊ എട്ടേ അംമ്പത്തഞ്ചായി ഞങ്ങൾ കഴിച്ചിട്ടൂല്ല
ആ ഉം ആ
ഉം
ഓഹ് അതാ കറി
ശർക്കരയും പഞ്ചസാരയും വെച്ച്
ആ ആ ആരാ ഉണ്ടാക്കിയേ
ഹ്
വെരി വാ നീ ശർക്കര ആയിട്ടാണ് ഉണ്ടാക്കിയെ
ആ
വാവു
മം
ഇങ്ങട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു
മം എന്നാ ശരി ഇങ്ങളേ പരിപാടി നടക്കട്ടെ
എ നീ വരുമോ വൈകിട്ട്
ഫ്രണ്ട് ക്യം
ശ്രമിക്കാന്നോ ഹമ് ശെരി
ശരി അണ്ണാ